അസ്സലാമുഅലൈകും
വലൈകുംസലാം
സുഖാണോ
ആ ടീ സുഖാണ് ഇങ്ങനെ പോണ് അൽഹംദുലില്ലാഹ് കുട്ടിക്ക് താ ചെക്കൻക്ക് ബിരിയാണി വേണ പറഞ്ഞിട്ട് വളമ്പി കൊടുക്കാണ്
ആഹ് ഇന്ന് ബിരിയാണിയാണല്ലോ ല്ലേ അതാണോ പരിപാടി
ആഹ് അതന്നെ പരിപാടി
നിങ്ങള് ബിരിയാണി ഒക്കെ വെക്കലില്ലേ
ഞാൻ വെക്കല്ലൊക്കെണ്ട് ഇത് ബിരിയാണി ച്ച് നമ്മള് വെ വെച്ചോണ്ടരൂലേ ആഹ് ആഹ് ആഹ് പൊറത്ത്ന്ന് വെച്ചൊട്ന്നതാണ് ആഹ് ആഹ് കേറ്ററിങ്ങാര്ണ്ടാവോലോ
ആഹ് അവർക്ക് കൊട്ക്കൊ അങ്ങനെ
ആഹ് അങ്ങനെ ആഹ്
ഉം ഉം അത് ശരി പിന്നെ ഇങ്ങളോ പെരുന്നാളൊക്കെ ആവുമ്പോ എങ്ങനെ ഇങ്ങള് വീട്ടില് വെക്കലാണോ അതൊ പൊറത്ത്ന്ന് കൊണ്ടരലാണോ എന്താ ചെയ്യല്
പെരുന്നാള്ക്ക് നമ്മള് വീട്ടില് വെക്കും നമ്മള് നമ്മളെ വീട്ടിലെക്കും
ഇണ്ടാക്കലാ ഞങ്ങള് ഇവിടെക്കെ പൊറത്ത്ന്ന് കൊണ്ടിരിച്ച അന്നത്തെ ഒരീസം ഒഴിവ് ഇട്ക്കലാ
ശരിയാ അങ്ങനത്തെ ഒരീസം ഒഴി ഒഴിവ് വാണം നമ്മക്ക് കാരണം നമ്മളാ
നിസ്കാരത്തിന് ഒന്നിനും കൂടൂലല്ലോ പെരുന്നാൾ സമയത്ത് രാവിലെ അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യും പിന്നെ പായസം പുഡിങ്ങും അങ്ങനെ ഐസ്ക്രീമും വേറെള്ളക്കെ കുട്ട്യേള്ക്ക് എന്താ ഇഷ്ടള്ള എന്തേലൊക്കൊന്ന് നമ്മള് ഇണ്ടാക്കും അല്ലാത്തതൊക്കെ നമ്മള് പൊറത്ത്ന്ന് ചെയ്യിപ്പിക്കും ഫുഡ് ആഹ് പുഡ്ഢിങ്ങ് ഇണ്ടാക്കല്ണ്ട്
ആഹ് ഇന്നെട്ടാണ് ഇജ്ജ് മുണ്ടാതക്ക്ണ് ഇൻക്ക് പുഡ്ഢിങ്ണ്ടാവും ണ്ടാക്കാനറീലറഞ്ഞത്
ഒന്നും ഇണ്ടാക്കാനറിയാത്ത പ്രശ്നൊന്നുല്ല എല്ലാ സംഭവങ്ങളും നമ്മള് ഇണ്ടാക്കും പുഡിങ് കഴിഞ്ഞറാശ്യം ഇണ്ടാക്കീനി മാങ്ങിം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പുഡിങ് ഇണ്ടാക്കീനി കഴിഞ്ഞ പ്രാവശ്യം
അതെങ്ങനെ അയിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞാ
മാങ്ങ നന്നായിട്ട് ജ്യൂസ് അടിക്കാ വി വിപ്പിങ് ക്രീം നന്നായിട്ട് വിപ്പാക്കും മാണം നല്ലോണം അതും അടിച്ചെട്ക്ക ഇന്നെട്ട് രണ്ടും കൂടിം കൂട്ടാ പിന്നെ നമ്മക്ക് അയ്ക്ക് എന്താ വേണ്ടച്ചാ നട്ട്സും കാര്യങ്ങളൊക്കെ ഇടാ ഏതും ഇടാ ഡെക്കറേഷന് മേലെന്തേലും ഡ്യൂട്ടി ഫ്രൂട്ടൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാ ഇന്നെട്ട് നമ്മള് പുഡ്ഡിംങ് ട്രെക്ക് ഒഴിച്ചൊട്ക്ക അത് സെറ്റാക്കാൻ വെക്ക ഇത്രേള്ളു മാങ്ങിം ഇതൊക്കള്ള പുഡിങ് ഭയങ്കര ടേസ്റ്റ് നല്ല രസള്ളോരു പുഡ്ഢിങ്ങാണത്
അല്ലെടീ അത് ഇങ്ങനെ കട്ടാവോ അപ്പൊ ജലാറ്റിന് എന്തേലും ഇടണോ
അതില്ലാതെ കട്ടാവും മറ്റേ ആ ചൈനഗ്രാസ് ഇട്ട്ക്കാണ്ട് നമ്മള് നേ രെ വാണെങ്കില അങ്ങനിം ഇണ്ടാക്ക മാങ്ങന്റെ ഇതന്നെ കട്ടാവല്ലോ ഉം ഇത് ഇണ്ടാക്ക്യോക്കൊണ്ടി നല്ല രസള്ള സംഭവാ മാങ്ങല്ലേ ആഹ് പിന്നെ അതിന്റെ ഇടക്കൊക്കെ മാങ്ങേന്റെ പീസൊക്കെ ഇടക്കൊക്കെ മാങ്ങ പീസ് കട്ട് യ്താണ്ട് അയ്ല് ചേറ്ത്തൊട്ത്താല് കൊറച്ചൂടിം കടിക്കാനൊര് രസണ്ട് ഉം അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ബ്രെഡും പാലും വെച്ചിട്ട്ണ്ടാക്കല്ണ്ട് പാല് തെളപ്പിക്കും പിന്നെ ബ്രെഡും ആ ചൂടായി വര്ന്ന പാല്ക്ക് ബ്രെഡും ഇട്ടിട്ട് ഒന്ന് കട്ടാക്കീട്ട് അത് അടിച്ച്ക്കാണ്ട് പുഡ്ഢിങ് ട്രേല് ഒഴിച്ച്ക്കാണ്ടും ചെയ്യല്ണ്ട് അയിലും ഇതേപലെ നട്സും കാര്യങ്ങളൊക്കെ ഇടും
അല്ലെടി അയിന്റെ അടീല് നമ്മള് പഞ്ചസാര ഇണ്ടാക്കി വെക്കോ
ഏഹ് അങ്ങനെ വാങ്ങണെങ്കി വെക്കാ അപ്പൊ വേറൊര് രസം ഇണ്ടാവും കാണന് കൊറച്ചൊരു മൊഞ്ച്ണ്ടാവും അങ്ങനിം ചെയ്യാ ഇത് ഇങ്ങനെ ചെയ്യാ ഉം എല്ലാ രീതിം വെക്കാ പുഡ്ഡിങ്ങക്കെഞങ്ങള് പെരുന്നാളായാല് ഇണ്ടാക്കും, അത്ണ്ടാക്കും കൊർ പ്പന്നെ തൊട്ങ്ങുങ്ങനെ തൊറക്കലും തിന്നല് തൊറക്കല് തിന്നല്ങ്ങനെ അതൊര് - പണ്യ, ഒരൊഴിവ്ണ്ടാവൂല ഫ്രിഡ്ജിന്
ആഹ് അത് കയ്യോളന്ന ക
അത് കൈയ്യോളതൊരു പണിയാണ്. പിന്നെല്ലാ സമയത്ത് ഇപ്പ നമ്മള് അഹ് ണ്ടാക്കാനൊന്നും കയ്യൂല്ലല്ലോ പ്പളുംഎപ്പളും
ഉം ഉം ഉം
അപ്പൊ ഇണ്ടാക്കണ സമത്തൊക്കെണ്ടാക്കും. അത് പോലെ കേക്ക്, കേക്കൊക്കെ ഞാൻ തന്നെവടെ കുട്ടികൾക്ക്ള്ളാവിശ്യത്തിന് കേക്കൊക്കെ ഞാൻതന്നെണ്ടാക്കി കൊടുക്കും
ആവൂ, ഉണ്ടാക് കേക്ക്ണ്ടാക്കൂ ലേ
ഉം കേക്കൊക്കെ ണ്ടാക്കുംഞമ്മള് കേക്കും അതേപോലെ തന്നെ നമ്മടെ മുട്ടിം ഇങ്ങള്ണ്ടാക്കലില്ലേ കേക്കൊക്കെ
കേക്ക് ഞാൻണ്ടാക്കുമ്പോ റെഡിയവൂലൊട് -
ഇന്റെട്ത്തെല്ലാ സാനങ്ങളുണ്ട്. ണ്ടാക്കാൻ മട്യാന്നൊള്ളു ണ്ടാക്കാൻ മടിയാണ്. മടിയാണ് പ്പ ഞാൻ കെര്ത്ണ സ് - സമയത്ത് ചെൽപ്പ സാധനം കിട്ടൂല. അപ്പമ്മക്ക് മട്യാണ് അപ്പൊന്ന് ണ്ടാവുമ്പൊന്ന്ണ്ടാവൂല. അപ്പ പിന്നെ നാളെണ്ടാക്കാച്ചങ്ങട്ട് മാറ്റും അങ്ങനൊക്കെ അല്ല കേക്കൊക്കായാ ഭയങ്കര ഇഷ്ട്ടാകുട്ട്യൾക്ക് ട്ടോ ചെൽപ്പൊന്ന്ണ്ടാവും അപ്പൊ ക്രീമ്ണ്ടാവൂല. അല്ലെങ്കി ഒന്ന് മറ്റത്ണ്ടാവുല. എന്തേലൊക്കായിറ്റ് ഇല്ല്യാത്തത്ണ്ടാവും. അപ്പമ്മളണ്ട് മാറ്റ്യക്കും അങ്ങനെക്കെ ഉണ്ട് പിന്നെന്തെങ്ങള് ങ്ങളെന്തൊക്കെ ക കയ്ഞ്ഞോ ചായകുടി പരിപാട്യൊക്കെ കഴിഞ്ഞോ എന്തായി